ഹലോ
ഹലോ
നമസ്കാരം
നമസ്കാരം
എതൊക്കെയണ്ട് വിശേഷം
സുഖം സുഖമായിട്ട് പോകുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം.
അ സുഖം എന്താ ഭക്ഷണം കഴിച്ചോ
ഓ ഭക്ഷണം കഴിച്ചു
എന്താ പരിപാടി
അപ്പച്ചി മോളും മോളെ ഉറക്കീട്ട് ഇങ്ങനെ വെറുതെനെ ഇങ്ങനെ ഇരിക്കയാണ്
ആഹ് പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുക
ആഹ് ആഹ്
എന്താ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ
ഇല്ല സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നുമില്ല
ഉം
എന്താ നിങ്ങൾക്ക് എന്താണ്
ഇവിടെ സ്പെഷലൊന്നുമില്ല ചോറ് സാമ്പാറ് മാങ്ങാ ചമ്മന്തി കേബേജ് ഉപ്പേരി ഒക്കെയാണ്
ഉം മാങ്ങ വീട്ടിലിണ്ടായതാണോ
ആഹാ വീട്ടിലുള്ള മാങ്ങകൊണ്ട് ചമ്മന്തിയരച്ചതാ
ആഹ് അപ്പൊ മാവൊക്കെ ഉണ്ടോ
ആഹാ മാവൊക്കിണ്ട്
തൈകളൊക്കെ ഓരോന്നിങ്ങനെ അപ്പുറം ഇപ്പുറം വെച്ചാണ്ടാക്കണ്ട് മാവുണ്ട് പിന്നെ ചിക്കുവുണ്ട് ബട്ടറുണ്ട് തെങ്ങണ്ട്‌
ആഹ് ഉം റംമ്പൂട്ടാനില്ലേ
റംമ്പൂട്ടാനില്ല
ഉം
ദംമ്പൂട്ടാൻ വെച്ചില്ല
മക്കൾക്കൊക്കെ റംബുട്ടാനാണല്ലോ കൂടുതൽ ഇഷ്ടം
ആഹ് മക്കൾക്ക് ഭംഗി വെച്ചില്ല ഇതന്നെ ഇണ്ട് ബട്ടർ ഒരു തൈമേ ഒരു തൈ ഒന്നും ഇണ്ടായാ ഉണ്ടാവില്ല പറഞ്ഞുങ്ങാണ്ട് രണ്ട് തൈ മൂന്നും നാലൊക്കെ അവിടെ നമ്മൾ വാങ്ങി കൊണ്ടുവന്നെന്റെ
ആഹാ ആഹാ
സ്വീഡ് എടുത്താണ്ട് രണ്ട് വെച്ചതാ മൂന്നാല് മൂന്നാല് വേരുണ്ട് ചുറ്റുവുണ്ട് അപ്പൊ പിന്നെ അതിണ്ട് പിന്നെ മാവും തെയ്യുണ്ട് മൂന്നാലെണ്ണം പിന്നെ എല്ലാം ഭാഗം പിന്നെ ഉള്ള വെക്കാള്ളതെല്ലാം അന്ന് ചെറുതാവുമ്പോ അങ്ങനെ ഒരു ഇതായി വെച്ച് ഇപ്പൊ അതെന്നിണ്ട് ഇഷ്ടം പോലെ
ഓ ബട്ടർ മേൽ കായിയുണ്ടോ
കായി ഇണ്ടായില്ല കായ് ഇപ്പ കഴിഞ്ഞ ഇപ്രാവശ്യം ഒന്ന് പൂത്താണ്ട് ക്കാ പൂത്തൊക്കെ പോയി
ഉം
ആരുഇണ്ടായീല്ലാ ആരൂണ്ടായിണെങ്കിനീത്താ മോതിര വലയ്ഇട്ടു വള ഇട്ടുടുക്കണം എന്നൊക്കെ പർണ കേട്ടു.
അതെന്താണ് സംഭവം
അത് അയിന്റെ കൊറച്ച് മേലോക്ക് ഒര് ഇഞ്ചികൻത്തിലൈൻ്റെ തൊലി കട്ട് ചെയ്താണ്ട് ഒരു വട്ടണ്ടാക്കാ ഏയ് ബെൽഡ് ചെയ്തതല്ല മ്മളെ തയ്യാമാന്ന് ഞാൻ പർഞ്ഞില്ല ഇവിടെ അടുത്ത്ള്ളതീന്ന് തൈ കൊണ്ട്ന്നാണ് കുയ്ച്ചിട്ടതാ
ആഹ്
കുരു കിട്ടിയാണ്ട് നമ്മള് വാങ്ങണ ബട്ടറ് വാങ്ങിയ വന്ന് അയിൻ്റെ കുരൂടുത്ത് കുഴിച്ചിട്ട് അങ്ങനെണ്ടായതാ
ആഹ് ആഹ്
അപ്പോ വേം കായ്ക്കൂലല്ലോ എട്ട്, പത്ത് പത്ത്, പൈനഞ്ച് കൊല്ലാണംമ്ന്ന് കായ്ക്കണേങ്കില് അപ്പൊതിനിപ്പോരു എടച്
അപ്പൊ നിങ്ങക്ക് നല്ലത് ഈ പെട്ടെന്ന് കായ്ക്കണ അവൊക്കാഡോ വാങ്ങി വെക്കാനായിരുന്നില്ലേ
അതിപ്പോ ഞമ്മള വീട്ടില് ഇണ്ടായതല്ലേ. സീഡ് നമ്മള വീട്ടിലിണ്ടായപ്പോ അതങ്ങനെ ഇണ്ടായി മൊളച്ച് വന്നപ്പോ പിന്നാണ് കുഴിച്ചിട്ട് അപ്പൊ അത് ഒന്ന്ണ്ടായ ഇണ്ടാവൂലാ പറഞ്ഞ് വേണ്ട അങ്ങനെ അപ്പൊ ഇണ്ടായി ഒരു മൂന്നാലിന് ഉണ്ടായിന് അപ്പൊ അഇങ്ങനെ ഒരു ചുറ്റുവങ്ങ് കുഴിച്ചിട്ട്
അതിന്റെ എല ചെറുതാണോ വലുതാണോ
അതിൻ്റെ വലുത്ള്ള ഉണ്ട് ചെറുത്ള്ള ഉണ്ട്
ആഹ് വല്ല്യ എലയാണെങ്കിലും ഇണ്ടാവൂലന്നാണ് പറയല്
ആഹ് അയിലെ എന്തോഉണ്ട്. രണ്ടൊന്നുല്ല ഇവിടെ മൂന്ന് മൂന്നെണ്ണം നാലൊണൊക്കെണ്ട്
വലിയ വലിയ എലയാണെങ്കിലത്. അത് ആണാണെന്നും ചെറിയ എല പെണ്ണാണ്ന്നാ എന്നാണ് പറയല്
ആഹ് അപ്പൊഎങ്ങനെ അറിയില്ല. അപ്പൊ മോതിരവളയിണ്ടാക്കി കൊടുക്കണംന്ന് പർഞ്ഞ് അല്ലെങ്കിലന്താ അയ്മേലാണി അടിച്ചാ മതീന്നും പർഞ്ഞ്
അത് ശെരി
ആണിയടിച്ചാല് മുംമേപൂ പൂക്ക്ന്ന് പറഞ്ഞ്ണ് വെർതേപൂത്തീ, പൂത്താണ്ടാത് അങ്ങനാത് പോയി
ഉം ഉം
ഇനീപ്പോ അടുത്ത പ്രാശൊക്കെ ആവുമ്പത്തേൻണ്ടാവായ്ക്കും
വളവ് ഇട്ട് കൊടുക്കലില്ലേ
ആഹ് വള ഉം നമ്മള വീട്ടിള്ള പച്ചക്കറി വേസ്റ്റിട്ടൊടുക്കും
ആഹ്
പിന്നിങ്ങനെ വാങ്ങി കൊണ്ട്ന്നാണ്ട്ന്നേ ഇടാള്ളൊരു വളോണ്ടോ അങ്ങനെ അയീട്ട്ടൊത്തീന് കഴിഞ്ഞൊല്ലം അതോണ്ട്റ്റാണോ പൂത്തത് ന്നറിയില്ല
ആഹ് ആഹ് ഉം അതൊര് നാല് മാസം. നാല് മാസം, അഞ്ചു മാസം കൂടുമ്പോ ഇട്ട് കൊടുക്കണം തോന്ന്ണ്ട് ഇപ്പൊ ഈ ഒരു ടൈമില് വളഇടുന്ന ടൈമാണ്
ആഹ് ആഹ് വളം ഇടണ ടൈമ് പിലേ ആർക്കാ? സെപ്റ്റംബറ് ഒക്ടോബറ് ആ മാസല്ലേ അപ്പളാ
അല്ല ഇപ്പള് ഇപ്പളും ഇടണം ന്നിട്ട് അമ്മള് പ് പൂവുണ്ടാവല്ലോ അയ്മേല് ആ ഒരു ടൈമിലു ട്ടാലും നല്ലോണം കായ്ക്കും ആ ഒര് പൂവ്ട്ണ ടൈമില്
ക്ക്യോ അപ്പോ ഇതീലൊക്കെ നോക്കിയപ്പോ പൂവ്ട്ണേന്റെ രണ്ട് മാസം മുന്നെ അമ്മള് വളപ്രയോഗം ചെയ്യണംന്നാണയ്ല്
ആഹ് ആഹ് ആഹ് അതെ അതെ അതെ
ഉം പൂവ്ട്ണേന്റെ രണ്ട് മാസം മുന്നെ വളപ്രയോഗം ചെയ്തെങ്കിലേ അയിന് ഫലിക്കൊള്ളൂ പൂവ് ഇടാൻ ഇട്ണ ടൈമില് ഇട്ടൊട്ത്ത്ട്ട് അത് ഫലം വരൂലാ അമ്മള് അയിന്റെ ഫലം കാണൂലാന്ന് പറഞ്ഞു ഇതിലൊക്കെങ്ങനെ പറയുന്നുണ്ട്
അന്തേ യൂട്യൂബിലാണോ നോക്കിയേ
ആഹ് യൂ യുട്യൂബില് സെർച്ചെയ്തപ്പള് അയ്ല്ങ്ങനെ പറയണ്ടത് ഇണ്ടാവ്ണയിനെന്തേ പറ്റി പ്പ ഇത്പ്പോ കൊറേ ആയിട്ട് എട്ട് പത്ത് കൊല്ലായി
അഹ് ശരി
ഉം പ്പ അങ്ങനെ നോക്കിയതേനി
ഉം
അയില് ഇപ്പോരോ ഇതില് ഇങ്ങനെ പറയ്ണ്ട് ആണി അടിച്ചാ മതി ആണി അടിച്ചാല് വേഗം പൂവ്വ്ടുന്ന് പറ്ഞ്ഞിണ് അപ്പൊ ഇഞ്ഞ്പ്പോ ഡിസംബർ ജനുവരി മാസത്തിലെല്ലേ അത് ഇണ്ടാവാ അങ്ങനെ തോന്ന്ണ്ട്ല്ലേ
എങ്ങനെ കായ്ക്ക് പൂവ്വ്ടലോ
ആഹ്
ആഹ് നവംബർ ഡിസംബർ
ആഹ് ആ ടൈമിലാണ്ട്ല്ലേ
ആഹ് ആഹ്
ആഹ് അപ്പം അയിന്റെ രണ്ട് മാസം മുന്നേ വളപ്രയോഗം ചെയ്ത് ഇതൊക്കെ ചാതൊട്ത്താ ഇണ്ടാവേക്കും അങ്ങനൊന്ന് നോക്കണം വിചാരിക്ക്ണ്ട്
കായ്ണ്ടാവട്ടെ
ഉം പിന്നെ വല്ല്യേ പിന്നെ മറ്റേ ബെഡ്ഡ്യ്താ മതിയാന്നു വല്ല്യേ മരത്തുമ്മല് ബെഡ്ഡ്യ്യുമ്പോ പിന്നെ ഒര് ഇണ്ടാവോ ഇല്ലേന്ന്ള്ളൊര് ഓരോ കൊമ്പ്ട്ത്ത്ക്കാണ്ട്
ആഹ് ആഹ്
കൊമ്പുമ്മെ നല്ല കൊമ്പോക്ക്യാണ് അങ്ങനെ ചെയ്താൽ ഉണ്ടാവുംന്ന് പറഞ്ഞേക്കാ അയ്നും വേണം മൂന്നാല് കൊല്ലം കയ്യ ആഹ് വെൽഡ് വെൽഡേയ്ത് വെച്ചത് ഉഷാറായി വരട്ടെ
ആഹ് ആഹ്
ഉം പറ്ഞ്ഞേക്കാണ്ട്
ഉം
ഇപ്രാവശ്യം ഒന്ന് നോക്കണം വളമിട്ട് ഇതൊക്കെ ചെയ്താണ്ടൊന്ന് നോക്കണം
ആഹ് ആഹ്
ഇങ്ങളോടെ എന്താ ക ഉണ്ടോ ബട്ട്റുണ്ടോ
ആഹ് ഇന് ആഹ്‌ ഇവടീണ്ടൊരു ബട്ട്റ് ഇവടേ ഓഹ് രണ്ട് വർഷം രണ്ട് വർഷം ആവ്ണൊള്ളൂ
ആഹ്‌
ഇത് കൊയപ്പല്ലാതെ വളര്ന്ണ്ട്
ആഹ് ഇങ്ങനെ ബെഡ്ഡയ്ത് വാങ്ങിയെച്ചതാ
അല്ലല്ലാ അതും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടേ ഞമ്മള് വാങ്ങ്ണേ അവക്കാടോ വാങ്ങുവല്ലേ നമ്മള്
ആഹ്
അയിന്റെ കുരു കുഴിച്ചിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്
അഹ് അഹ്
അതിപ്പോ രണ്ടു വർഷായി ഇപ്പൊ കുഴിച്ചിട്ടിട്ട്
ഉ ആഎങ്ങനെ ചെറിയ എലയാ
ആഹ് അതിന്റെ ചെറിയ ഇലയാ ന ല്ലേ നല്ല തിക്കായിട്ട്ണ്ടാവണ് ഇലകള് ഇങ്ങനെ നല്ല കട്ടിയില് ഇങ്ങനെ
ആഹ് ആഹ്
ഉള്ളതാണ്
ഉം ഇങ്ങള ആ ഭാഗത്തു എങ്ങനെ തണുപ്പുള്ള പ്രദേശ
അല്ല തണുപ്പുള്ള പ്രശ്നല്ല ഇനിപ്പോ എന്താ അറീല്ല ഞാനേ നമ്മളെ ഈ വേ സ് ന്റെ വെള്ളം ഉണ്ടാവല്ലോ ബാത്റൂമന്ന് നമ്മള് കുളിക്കണൊക്കെ വെള്ളത്തിന്റെ ആ ഒരു പൈ ആ ഒരിതും പിന്നെ നമ്മള് വാഷിംഗ് മെഷീനിന്റെ വെള്ളമൊക്കെ അങ്ങനെ കൊറച്ചീച്ച ചെല്ലണുണ്ട് അതിന്റെ ഒരടു ത്ത് കൂടെയാണ് പോണത് അപ്പൊ അത് അതു ഞ്ഞെ വേനൽക്കായാലും അതിന് ഞൻന്റെ ആ ഒരു ഈർപ്പം കിട്ടിട്ടാണോന്ന് അറിയില്ല
വെള്ളം നല്ലും കിട്ടിണ്ടാവൂലേ
ആഹ് ആഹ് അതെ വെള്ളം നല്ലോണ്ണം കിട്ടുന്നുണ്ട് പിന്നെന്നാല് ഞങ്ങള ഇവിടെ മരങ്ങളൊന്നുംമല്ലാത്ത അതൊണ്ട് നല്ല വെയിലുള്ള സ്ഥലമാണ്
ആഹ്
നല്ല വെയിലാണ് അപ്പൊ നേരെ മുകളിൽന്നെ നല്ല വെയിലായതുകൊണ്ടാണോന്ന് അറിയില്ല ഏതായാലും നല്ല ഉഷാറ ആയിട്ട്ണ്ടാവണ്ട്
ഉം
കായ്ക്കാൻ ഇപ്പ എത്ര എങ്ങനെയാന്ന് അറിയില്ല പെട്ടെന്ന് കായ്ക്കോ എന്താന്ന് അറിയില്ല
ചെറുതൊക്കെ ഇനിയിപ്പോ രണ്ട് കൊല്ലംഒന്നും ആയതാണെങ്കി ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ ചെറുതൊ ക്കാആണെങ്കിൽ ചെയ്താലും മൂന്നാല് കൊല്ലത്തിന് അകം മൂന്നാല്ല് കൊല്ലം കഴിയുമ്പോത്തന് കായ് ഉണ്ടാവും എന്ന അവര് പറയല്
ആ ഹ് ആണല്ലേ ഓക്കെ ശരി എന്നാ